കേക്കുന്നുണ്ട
ആഹ കേക്കുന്നില്ല ആഹ എന്തെടുക്കുവായിരുന്നു
ഞാനിങ്ങനെ മഴൊക്കെ ആയത് കൊണ്ട് അകത്തു തന്നെ ഇങ്ങനെ ഇരിപ്പാണ് പുൊറത്തേക്കൊന്നും ഇറങ്ങാറില്ല
ആഹ സൗണ്ടിൽ പറയോ ഒരു സൗണ്ടീ പറയാ ആഹ മഴയൊണ്ട് കേക്കുന്നില്ല ശരിക്ക
ആഹ് മഴ ആയതണ്ടേ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല
ആഹ ആഹ
ആഹ വെറുതെ ഇങ്ങനെ ഇരിക്കുവു ചായയൊക്കെ കുടിച്ചിട്ട്
ആഹ ആഹ് ആഹ
അവിടെ എന്തായിുന്ന പരിപാടി
എന്ത് പരിപാടി പ്രത്യേകിച്ച് പരിപാടിൊന്നും ഇല്ലായിരുന്നു ന അമ്പലത്തി പോയി ഉം മറ്റിന്റെ ഐഡിയ എല്ലാ ച എന്തോ
അമ്പലത്തില് എന്തായിരുന്നു പരിപാടി
അമ്പലത്തിൽ ഇന്ന് ഏർ ചോറൊക്കെ ഇണ്ടായിരുന്നു ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി ഇടക്ക് അങ്ങനെ പോവലള്ളതാ
ആണല്ലേ എന്താ ഉത്സവം എന്തെങ്കിലും ആണോ
ആ ഉത്സവംുണ്ട് ഉത്സവം പിന്നെ ഇരുപത്തെട്ട് ദിവസം ഉത്സ അസവുണ്ട്
ആഹ
ഉം ആ അമ്പലാണ് അപ്പൊ അവിടെ അങ്ങനെ ഇടക്ക് പോകും എല്ലാം ചുറ്റിക്കറങ്ങി വരും മഴയൊക്കെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും പോ ഉം കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പി
നമുക്ക അത് ഒരുപാട് അമ്പലങ്ങളുണ്ട് അടുത്ത്
ആഹ
അതുകൊണ്ട് ഉത്സവങ്ങള് ഉത്സവങ്ങള് സീസണ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ
ആഹ അതെ
ഓ എല്ലായിടത്തും പോവു
ആഹ ആഹ അമ്പഴത്തെ പരിപാടിക്കൊക്കെ പോകാറുണ്ടോ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ
ആഹ പങ്കെടുക്കാറ് ഇടക്കൊക്കെ പങ്കെടുക്കാറുണ്ട് ഇനിപ്പ കൊറ ആായിട്ടൊന്നുംല്ല
ഏ
ഇപ്പൊ കൊറ ആായിട്ടൊന്നും ഇല്ല
ആഹ ഹാ ഹാ ഇനിയിപ്പ സീസൺ ആവണ്ട
ഇനിയിപ്പ അടുത്ത സീസൺ ആവണോ
ചെില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് ഈ ഉത്സവൊക്കെ
ഉത്സവങ്ങുണ്ട അല്ലേ
തിരക്ക ഓരോ സ ഓരോ മാസങ്ങളിലല്ലേ
ആഹ
ആഹ
അവിടെന്ത പ്രത്യേകിച്ച് അമ്പലത്തിലെന്തക്കപൂജ പൂജ കാര്യങ്ങൾ മാത്രഒള്ളോ ഉത്സവങ്ങൾക്ക് അല്ലെങ്കില്
ആ ഉത്സവങ്ങൾക്ക് ആ പൂ പൂ ഉച്ച മാത്രല്ല അത് കാണേണ്ടിയ ഒരു ഇതാണ്. ശിവക്ഷേത്രണ് അപ്പൊ ക്ഷേത്രത്തില് ചെയ്യുന്ന ആ വല്ല കൊറെ കാണാനുണ്ട്. ചീവേലി കാര്യങ്ങളൊക്കെ ഒണ്ട്. പിന്നെ പിന്നെ ഭക്ഷണം അങ്ങണ്ട് കൊറെ പൂജകളൊക്കെ ഇണ്ട്. പോയാല് ക ശീവേലിയാണ് പ്രത്യേകിച്ചും. കാണാനുള്ളത്.
വലിയമ്പലാണോ?
എന്തോ?
വലിയ അമ്പലാണോ?
അമ്പലം ആ ഫേമസ് അമ്പലമാണ് ഏർ ശിവക്ഷേത്രം ആമ്പോ ചെറുതാണല്ലോ അത് വല്യ ഇങ്ങനെയും ഇതൊക്കെ കെട്ടി കൊറെ ഏ വീടുകള് പോലെ കൊറെ കെട്ടും ഓരോ ഓരോ മതക്കാർക്കുള്ള ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെണ്ട്. ആ വല്യൊരു വലിയൊരു സ്ഥലത്താണ് അമ്പലം തുടങ്ങുമ്പോ അമ്പലം അങ്ങനെ പുരാതായിട്ട് കിടക്കുവല്ലോ ഒരു എന്താ പറയാ ശിവക്ഷേത്ര ആവുമ്പോ അ ഇങ്ങനെ കാടിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതങ്ങനെ കെട ക്കുന്നു ആ ഉത്സവ സമയം ആവുമ്പോഴാണ് അതെല്ലാം പുതുക്കുവ. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഓരോ ഷെഡുകളൊക്കെ കെട്ടി അങ്ങനെ നല്ല രസവാണ്. അങ്ങനെ ഇരുപത്തെട്ട് ദൂസം ഉത്സവാണ്. അങ്ങനെ ഇഷ്ടംപോലെ ക്കെ സ്ഥലങ്ങൾ വെച്ച് പണിക്കാരും അവിടെ പൂക്ക് അങ്ങനെ പൂവ് അതിന് പ്രത്യേകായിട്ട് ഒരു ഓടപ്പൂവന്ന് പറയും അപ്പൊ ആ പൂവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാ അവിടെ ഇങ്ങനെ ഉണ്ട് അതൊക്കെ മേടിക്ക. ഇങ്ങനെ കണ്ട് രസിചിങ്ങനെ പോരാ.
ആണ് ല്ലേ ആഹ് നമുക്കു അതെ ഉത്സവങ്ങൾന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് കട ളും പൊരികളു
കേക്കുന്നില്ലല്ലോ സൗണ്ട്.
ഇപ്പ കേക്കുന്നുണ്ടോ?
കേക്കുന്നില്ല കൊറവ സൗണ്ട് കൊറവ. ഹലോ ഹലോ? ആഹ് കേക്കാ പറഞ്ഞോ?
ആ ഇവിടെ നമുക്ക് ഉത്സവങ്ങൾന്ന് പറയുമ്പഴേ ഓർമ്മ വരുന്നത് കടകളും പൊരികളും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാ.
ആഹ് ആഹ് ആഹ് അത അതൊക്കെയാ.
ന്നെ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുംല്ലെ പോയി വരാനൊക്കെ.
ആഹ് ഹാ മഴക്കാലത്തൊക്കെ ഉത്സവം വെച്ച് കഴിഞ്ഞാ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാര് വരുന്നുണ്ട്. ഏതെ ല്ലാം നാടുകളി നിന്നും ആൾക്കാര് വരുന്നുണ്ടെന്നറിയാവോ എന്ത് തിരക്കാന്ന്റിയാവോ?
അതെ.
ഉം ഇതിനിപ്പോ വേറെ ദൂര ദൂര സ്ഥലങ്ങളിലൊക്കെ ഉത്സവം നടക്കേണ്ട അവിട ന്നല്ല എവിടെയല്ല എവിടുന്നെല്ലാം ജനങ്ങള് പോകുന്നു നമ്മള് അതൊന്നും വിചാരിക്കാറില്ല വർഷത്തില് വരുന്ന ഓരോ ഉത്സ വാവുമ്പോ എത്ര മഴയാണെലും എത്ര ഇതാണെങ്കിലും പോകും.
ആണ് ല്ലേ.
ത്തൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനും ഉച്ച അവിടെ ചുറ്റി പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ ഏതെല്ലാ നാടുകളിൽ നിന്നാ ആൾക്കാര് വരുന്നു എത്ര സാഹസപ്പെട്ടാണേലും പോകും
പോവൂല്ലേ
ഉച്ചയാകുമ്പളേ ഉത്സവ കാലത്തല്ലല്ലോ അല്ലാതെ അല്ലാത്ത സ്ഥലങ്ങള് അല്ലാ ത്ത സമയങ്ങളിലൊക്കെ വരുന്ന ഉത്സവങ്ങൾ നമ്മൾ എത്രേയിണേലും പോകും പിന്നെ സീസൺ ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഉത്സവായി എല്ലായിടത്തും പോവുക താലം എടുക്കല് അങ്ങനെയല്ലാം പിന്നെ പരിപാടികളൊക്കെ ഇണ്ടാവില്ല
ആഹ്
മ് പോ പോകലില്ലേ
ഇണ്ട് ഇണ്ട് പോകാറുണ്ട്
ആഹ് ആഹ് ഹേ
പോവാറുണ്ട് ഉത്സവങ്ങളൊക്കെ നമുക്ക് ഓരോ വർഷത്തെ ഈ പറഞ്ഞ പോലെ- എന്താ പറയാ ഓർമ്മപ്പെടുത്തലുകളല്ലേ
അതെ
പോകാറുണ്ട്
ആഹ് ആഹ് എല്ലാരും കൂടിയാണോ പോകുന്നേ
ആഹ് എല്ലാരും കൂടിയാ പോവാ മെയിനായിട്ട് നമ്മള് രാത്രിയാ പോവാറുള്ളത് പകല് പക്ഷെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നോണ്ട് സമയം കിട്ടാറില്ല
ആഹ് ആഹ് ആ ഹ്
അതുകൊണ്ട് തന്നെ നമ്മള് രാത്രിയെ പോകുള്ളൂ രാത്രി പോയാൽ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ നമ്മളുടെ പ്രാദേശിക പരിപാടികളും-
ആഹ്
മെയിനായിട്ട് പരിപാടികൾ കാണാനായിട്ട് ഗാനമേളയൊക്കെ ഉണ്ടല്ലോ ഡാൻസും പാട്ടൊക്കെയായിട്ട് അടിപൊളിയായിരിക്കും.
ഉം ഉം
ഇത് രാത്രി ആയത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മള് ഇവിടെ ഇണ്ട് അമ്പലംണ്ട്. രു പതിനാല് ദിവസത്തെ ഉത്സവണ്ട്. പതിനാല് ദിവസോം നമുക്ക് ഗാനമേളണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് എല്ലാ ദിവസവും പോകും?
ആഹ് മിക്കപ്പോഴും പോവാറുണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ്
അവ് അതൊക്കെ ഓരോ വർഷം കൂടുന്തോറും എന്താ ഓരോ ഓർമ്മ പുതുക്കലാണ്. കഴിഞ്ഞ വർഷം മേടിച്ച സാധനങ്ങള് നോക്കും.
ഉം ഉം
ഷം മേടിച്ചതാണ് അവിടുന്ന് മേടിച്ചതാണെന്ന് പറയുമ്പോ അതൊക്കെ ഓരോ രസല്ലേ.
ഓരോ അമ്പലങ്ങളില് പോകുമ്പോഴ് അതിന്റെ എന്തെങ്കിലൊരു പ്രത്യേകതകൾ ഉണ്ടാവൂലോ ഒരു പ്രത്യേക സാധനം ഉണ്ടാവൂലെ. ഓർമ്മ ഓർമ്മിക്കാൻ വേണ്ടി ഇന്ന അമ്പലത്തിൽ ഇന്ന സാധനെരു അത് ഓർമ്മിക്കല് ണ്ടാവോല്ലോ.
അതെ
ഉം
വീട്ടിൽ ഫാമിലി ആയിട്ടാണോ പോവ?
ആഹ് അതെ അതെ എല്ലാരും കൂടിയാ പോവ.
ആഹ്
ഉം
മെയിനായിട്ട് പിള്ളേർക്ക് പിന്നെ ഈ സാധനങ്ങള് മേടിക്കാനാണല്ലോ.
ആഹ് പിള്ളേര് കൂടുതലും അങ്ങനെരു കാര്യത്തിനാണല്ലോ മുന്നിട്ട് ഇറങ്ങുന്നെ.
അതെ-
ഉം പിന്നെ പിള്ളേരെല്ലാം താലം എടുക്കും- അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പരിപാടി കാണാനിരിക്കും. ചെലപ്പം പരിപാടിയിലക്കെ പങ്കെടുക്കും- ഉം പിന്നെ സ് സാധനം എല്ലാം മേടിച്ച് പാതി രാ ഒത്തിരി രാത്രിയാവും വീട്ടിലെത്തുമ്പം-
ഉം അതെല്ലെ-
പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോക്കൊന്നും നടക്കൂല്ല-
ആഹ് -
മ് -
ഉറക്കത്തിന്റെ പ്രശ്നമാണല്ലോ?
പിന്നെ ഫുൾ ചെ ഭക്ഷണങ്ങളെല്ലാം അവിടെത്തന്നെ ആയിരിക്കും വീട്ടില് വെക്കലൊക്കെ കുറവ കുറവായിരിക്കും.
ആണോ?
ഉം
രാത്രിയ ഉണ്ടാവോ ഭക്ഷണം
ആ രാത്രി ഉണ്ടാവും പകലുണ്ട് രാത്രിയ ഒക്കെ ഭക്ഷണം ഉണ്ടാവും
അതലെ
ഉം
ഇങ്ങനെ ഓരോരുത്തരു വക ആയിരിക്കും അല്ലെ ഭക്ഷണം
ആഹ ഓരോരുത്ത വകയയിരിക്കും ഓരോരുത്തരും സ്പോൺസർ ചെയ്യുകായിരിക്കും ഭക്ഷണം.
ആണല്ലേ
ഉം
ആഹ് നമ്മളിവിടെ ഇങ്ങനെ കൂട്ടത്തിലെ ഇപ്പൊ ഒരാൾക്ക്പ്പൊ ഒറ്റക്ക് പറ്റില്ലന്നുണ്ടെങ്കിൽ കുറച്ചാൾക്കാരൊക്കെ കൂടിട് അല്ലെങ്കിലൊരു കുടുംബശ്രീനൊക്കെ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
ആഹ ഹഹ് ഹഹ് ആഹ എല്ലായിടത്തും ഒന്നുംല്ല ചില സ്ഥലത്ത് ത്തൊക്കെ ഇങ്ങനെ അമ്പലം വക തന്നെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കമ്മിറ്റിക്കാരെല്ലാം പിരിവൊക്കെ ഇട്ട്
ആഹ്
ആഹ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്
ആണല്ലേ
ഉ പിന്നെ ചില ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ കൊണ്ട് കൊടുക്കുവായിരിക്കും ല്ലോ അത്ര വലിയ പരിപാടി ആകുമ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഉണ്ടാവും വരുന്ന ജനങ്ങൾക്ക് മൊത്തം എത്തണ്ടേ ചിലപ്പോ ആൾ കുറവായിരിക്കും ചിലപ്പോ ആൾ കൂടുതലായിരിക്കും
ആഹ് ആ
അപ്പൊ അതിനനുസരിച്ചൊക്കെ ഭക്ഷണ ആക്കണ്ടേ?
അതെ, ഉം ശരി ട്ടോ എന്നാ അമ്പലത്തിലൊക്കെ പോകാൻ നോക്കും